ആ എന്താ പേര്ന്താ ഹലോ കേക്കണില്ലേ പേരെന്താണ്
എന്തൊക്കെ വിശേഷം
നല്ല വിശേഷം ആ ഇപ്പൊ കേക്കാം പേരെന്താണ്
അതൊന്നും പറയാൻ പറ്റില്ലല്ലോ ടാക്കറിയില്ലേ
അപ്പൊ അതിനെ പറ്റി കൂടുതൽ ആ കൂടുതൽ ഡീറ്റെൽ ആയിട്ടൊന്നും അറിയില്ല ഫസ്റ്റ് കോള് ആണ്
ഇനി അങ്ങനെ മനസ്സിലാവും ഞാനിന്നലെ തൊട്ടാ തുടങ്ങിയത്
ആണല്ലേ
എങ്ങനെ പറയണ്ടന്നൊന്നും പറഞ്ഞു തന്നിട്ടുണ്ടായില്ലല്ലേ
ഇല്ല
ആ ആ
അങ്ങനെയൊക്കെ ഉണ്ടോ
ആ കയറ്റിയ ആളോട് ഒന്ന് ചോയിച്ചു മനസ്സിലാക്ക ഞമ്മക്കിപ്പ ഇനി സംസാരിക്കാം പത്ത് മിനിറ്റ് സംസാരിക്കാം
നമക്ക് സംസാരിക്കാം ആ ഓക്കെ ഇങ്ങനെ ഡീറ്റെൽസ് ൽസ് കാര്യങ്ങളൊന്നും പറയരുതല്ലേ
ഇല്ല ഇല്ല ഉം
ആ ഞാനപ്പാ പേര്ങ്ങനെ കണ്ടപ്പോഴേ ഐ ഡിയിലെ പേര് കണ്ടപ്പോ ഞാന ഇനിങ്ങനെ ആ
ബസിന്റതായ അതുകൊണ്ടാ അതുകൊണ്ടാ ഇത്ട്ത്തത് അതാണ് എല്ലാർക്കും ഒരു ഡൗട്ട് വരുന്നത്
അതന്നെ അപ്പൊ പെട്ടെന്ന് ആരും ഇതാക്കൂല്ലല്ലോ
ആ ആ മക്കളൊക്കെ ഉണ്ടോ
ആ മക്കളുണ്ട് മൂന്നാളുണ്ട് അവിടെയോ
ഉം എനിക്ക് മൂന്നാള് എല്ലാരും ഉറങ്ങീല്ലേ
ഞ്ഞോക്കണം ആഹഓ രണ്ടെര് ഇവിടെണ്ട്
ആഹ വല്യ മോന് ആറാം ക്ലാസ്സിലാണ് ആ അയിന്റെ താഴെ മൂന്നാ ക്ലാസ്സില് പ്പോ ചെറിയൊരു മോൻ ന്ന് കൂടിണ്ട് ഒമ്പത് മാസ ആയിട്ടേള്ളൂ
ഒമ്പത് മാസം ആ എന്ടെ ചെറുതിന് ഒന്നര വയസ് രണ്ടാമത്ത ആള് ഏകദേശംഒ രേപോലെ രണ്ടാമത്തെ ആള് രണ്ടാം ക്ലാസ്സിില് മൂത്താ ള് നാലില്
ആ ഉം പിന്നെ എന്തേനു ഫുഡൊക്കെ ഫുഡ്ഡ് ക്കെ കഴിച്ചാ
ആ ഞങ്ങളയിച്
ഉം നേരത്തെ ഉറങ്ങോ
കോൾഡ് പനി അങ്ങനെയൊക്കെ പോലെ
ആ ആർക്ക്
എനിക്കുണ്ട് മോനിക്കുണ്ട്
ആഹ അപ്പൊ പിന്നെ ഈ പ മഴ ആയതുകൊണ്ട് എല്ലായിടത്തും പനിയാ ആ വേറെ പടോ അപ്പറോ ഇപ്പറോ ക്കെ പനീം ഓരോരോ രോഗങ്ങള് ഉം ഇ ഡെങ്കി പിന്നെ അങ്ങനത്തക്കെ ഒരു ഇതാ തോന്നുണ് പ്പോ
അതന്നെ പകർച്ചവ്യാധി പലതും ഉണ്ട് എന്തായിരുന്നു അപ്പൊ ഫുഡിന് ഹോസ്പിറ്റലിൽ പോയിട്ടില്ല പോണം നാളെ നോക്കിട്ട് ഹോസ്പിറ്റലിൽ പോവാന്നോർത്തു
ആ ചെറിയ മോനാണോ പനി
ചെറുത് മോളാണ്
മോളാണ് മോനോ
ആ മൂത്ത ആൾക്കാണ് പനി പനില്ല ചെവി വേദന തൊണ്ടവേദന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ
ആ അത് ഈ സമയത്ത് തോന്നി ചെവി വേദന ഉണ്ടാവണം എല്ലാർക്കും ചെവി വേദന
ആഹ് ഇപ്പ കഫക്കെട്ടുണ്ടെങ്കില ഇണ്ടാവോലൊ അങ്ങനെ
ആ ഓരോരോ സീസണ് മ് മഴ എങ്ങനെ മഴണ്ടോ
ആ മഴണ്ട് ഏഹ് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് നല്ല മഴയാ അവിടെ ഇണ്ടോ മഴയുണ്ടോ
ഇവിടെ ഇന്ന് നല്ല മഴ ഉണ്ട് ഇപ്പൊ ഒന്നുവില്ല ഒരു മൂന്നുമണി തൊട്ട് ഇങ്ങനെ നല്ലോണ്ണം പെയ് വെയില് ഇണ്ടായിട്ടില്ലന്ന് ഇന്ന് ഫുള്ള് മം ഇന്ന് ഫുൾ
ആ ഇവിടെ അതെ ഇന്നലെ അതെ ഇന്നു അതെ അങ്ങനെ മഴ ഇതായിക്കൊണ്ടേയിരിക്കാ മഴ പെയതിട്ടേ ഇരിക്കണു
മം കൊഴപ്പൊന്നുവില്ലല്ലോ മഴ ഉണ്ടായാലും
ആ ഇതുവരെ
മം അല്ല തോടും പൊഴ അങ്ങനത്തെ
ആഹ് അങ്ങനത്തെ ഏരിയ ഇപ്പൊ എൻ്റെ വീടൊക്കെ അങ്ങനെയ അങ്ങനെത്തെരിയാ അപ്പം തന്നെ തോടൊക്കെ ഫുള്ളും നിറയും അങ്ങനെ ഇപ്പൊ വെള്ളം കേറും അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യവൊക്കെ കേറിയായിരുന്നു
എങ്ങനെ എങ്ങടെയെങ്കിലും മാറാവും ല്ലേ
ആ അങ്ങനെ മാറും തന്നെ നിക്കും നമ്മള് ഏ ഭയങ്കരവായിട്ട് പ്രളയം പോലെയൊക്കെ ആവുമ്പള് മാറും എന്റെ വീട്ടില് ഉമ്മിച്ചി മാത്രമേ ഉള്ളൂ ഉപ്പ പക്ഷെ ഒന്നില്ലെങ്കി എവിടെങ്കിലും ക്യാമ്പ് ഉണ്ടാവും അങ്ങനെ അങ്ങോട്ട് മാറും വേറെ വഴിയൊന്നും ഇല്ലല്ലോ വീടിന്റെ അകത്തൊക്കെ വെള്ളം കേറും പ്രളയം സമയത്തൊക്കെ കേറിയായിരുന്നു
ആ പേടിയാണ് ഉം ഇല്ല ഇല്ല ഉം ഞങ്ങക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുല്ല അതേ പിന്നെ കേൾക്കുമ്പോ തന്നെ ഒരു പേടിയാണ് ഓരോ ന്യൂസില് ഇതിലൊക്കെ കാണുമ്പോഴേ
അതന്നെ
ഒന്നും ഇല്ലാണ്ടിരിക്കട്ടെ ഫുഡ് മീന് മീൻ വാങ്ങിരുന്നു മീൻകറി അങ്ങനെ ഇങ്ങക്കോ
ഇവിടെയും അതായിരുന്നു മീനാരുന്നു
ഉം ഉം
അപ്പൊ ഇതിപ്പോ എങ്ങനെയാ ടൈം കഴിയുമ്പോ അവരെന്നെ പറയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഏ മെസ്സേജ് വരും
ഞാൻ നോക്കികൊണ്ടിരിക്കുന്നണ്ട്
ആണല്ലേ ആ നമ്മള് നോ നോട്ട് ചെയ്യണോല്ലെ ടൈമ്
ആഹ് ആ ആ എല്ലാ എല്ലാതും ഉണ്ടാക്കുവോ
ആഹ് ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കും ഉണ്ടാക്കൂലേ
ആ ആ എല്ലാതും അറിയില്ലേ
ആണല്ലേ മധുരിലെ ചെയ്യുവല്ലേ
ആഹ് അല്ല എന്താ ബിരിയാണി അങ്ങനത്തെ ഫുഡോക്കെ അറിയണ്ടാവില്ലേ
ആ എനിക്ക് അത്യാവശ്യം
ആ ഒറ്റക്കല്ലേ വീട്ടില്
ആ വീട്ടില് മ മദർ ഇൻ ലോ ഉണ്ട് ഏഹ് ഫാദർ ഇൻ ലോ ഉണ്ട് പിന്നെ മൂന്ന് പിള്ളേരും ഞാനും ഹസ്‌ബൻഡും
ആ അങ്ങനെ ഇണ്ടാവുമ്പോ പിന്നെ ഒരുത്തിരി സഹായം
അതന്നെ എന്തെങ്കിലൊക്കെ ഒരു ഹെൽപ് ഉണ്ടാവും പിന്നെ നമ്മള് പഠിക്കുവല്ലോ ഒരു ആദ്യക്കെ അറൂലായിരിക്കും പിന്നെ പിന്നെ എല്ലാം പഠിക്കും.
ഉം ഉം ഞാൻ ഇപ്പൊ തനിച്ചായതൊണ്ട് ആഹ് നാപ്പതനിച്ചായ അതുകൊണ്ട് ഉം ആരുല്ല ഞാൻ തന്നെള്ളു ഉം ഞാനും മക്കളും ഓലെന്നെള്ളു ഉം എല്ലാണ്ടാക്കി അങ്ങനെ പഠി ച്ചു
ആഹ് പ്പൊ യൂട്യൂബ് ഉണ്ടല്ലോ പണ്ടന്ന് പറയുമ്പോ നമ്മള് വേ കഴിഞ്ഞ ടൈമിലൊക്കെ ഓരോ റെസിപ്പിക്ക് നമ്മള് ഉമ്മാനെ വിളിച്ചു ചോദിക്കണ്ടേ? ഇപ്പന്ന് പറയുമ്പോ ഒന്നും പേടിക്കണ്ടാ. ഫോൺ എടുക്കാ ടൈപ്പ് ചെയ്യാ അപ്പൊ തന്നെ വന്നു.
ഉള്ള സാധനം വെച്ച് ഫോണിൽ അടിച്ചു കൊടുത്ത അത അങ്ങനെ വരും.
അതന്നെ അങ്ങനെ കൊറേ ഇപ്പൊ ഇപ്പോൾത്തെ പിള്ളേർ ക്കൊരുപാട് ഉപകാരങ്ങളുണ്ട് അല്ലെ നമ്മൾ ഒരു റെസിപ്പിക്കൊക്കെ വേണ്ടിട്ട് ആഹ്
ഞാന് സ്കൂള് വിട്ട് വരുന്ന സമയത്തൊക്കെ കയ്യില എന്തവിടെ ഉള്ള ഇല്ല സാധനം അടിചൊടുത്തിട്ട് നോക്കും അപ്പൊ പിന്നെ എന്തെങ്കിലും തട്ടിക്കൂട്ട് സ്നാക്സ് അങ്ങനെ ഉണ്ടാക്കും
അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും എല്ലാ ദിവസവും ഉണ്ടാക് കോ എല്ലാ ദിവസവും സ്നാക്സ് ക്കെ ഇണ്ടാക്കോന്ന്
ഇപ്പം മോനുവിന് ചെറുതായതൊണ്ടും അങ്ങനെ കൊറവാ അല്ലെങ്കി എല്ലാ രസം ഓർക്ക് ചോറൊന്നും തിന്നില്ല ഓല് സ്കൂളുട്ടുവന്നാൽ ഓ സെൻസെന്നെവാണം
സ്നാക്സന്നെ വേണം ആ ഇവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ ഞാൻ കൊടുക്ക പിന്നെ വല്ലപ്പോഴും ഒക്കെ എല്ലാം കൂടെ നമുക്ക് നടക്കൂലല്ലോ വല്ലപ്പോഴൊക്കെ നൂഡിൽസ് അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും പിന്നെ കൂടുതലും സ്കൂളിൽ പോവാൻ നേരത്ത് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാ
ആഹ്
എന്തെങ്കിലും ഫ്രൈഡ്റൈസോ അങ്ങനെ ചില്ലി ഗോബി അങ്ങനെ അങ്ങനെ എന്തെങ്കിലൊക്കെ മഷ്റൂം അങ്ങനെ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കി
ദേരിന്നെ
ആ ലഞ്ച് വേണം
ആ ഫ്രൈഡ്റൈസ് എങ്ങനെ ഉണ്ടാക്കാറ്
ആ ഫ്രൈഡ് റൈസ് നോർമലിടാ ഓയിൽ ഒയിച്ചിട്ട് ഗാർലിക് സോട്ട് ചെയ്യു ആദ്യം ചെർതാക്കി അരിഞ്ഞിട്ട് എന്നിട്ട് അതിനകത്തോട്ട് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് ആദ്യം അരി വേവി ചു കൂട്ടാ ബസ്മതി അരി യൂസ് ചെയ്യ അത് വേവിച്ച് മാറ്റി വെച്ചേക്കും ഫ്രിഡ്ജിൽ വച്ചേക്കും കോരീട്ട് എന്നിട്ട് ഈ വെജിറ്റബിൾസൊ ഇട്ടിട്ട് സോട്ട് ചെയ്തിട്ട് ഇിച്ചിരി സോയാസോസും കുരുമുളക് പൊടിയും മൊട്ടയും ഇടാ മുട്ടയിട്ടിട്ട് ചിക്കിയിട്ട് അതിനകത്തോട്ട് ഈ റൈസ് ഇടും എന്നിട്ട് മ മല്ലിയിലയിട്ട് ഏ ഇളക്കി അങ്ങന എടുക്കുക അപ്പൊ ഫ്രൈഡ് റൈസ് ആയി പിന്നെ വിനാഗിരി ഒഴിക്കും ഒരിച്ചിരി സുഖാണ് നമ്മൾ ഒരു റൈസ് വേവിച്ച വെച്ച് കയിഞ്ഞാൽ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം അപ്പൊ ഞാൻ തലേന്ന് അതന്നെ പെട്ടെന്ന് കഴിയും മറ്റതിനേക്കാളൊക്കെ എത്ര എളുപ്പ നീ അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല
ഫ്രൈഡ് റൈസ് ഇതുവരെ ചെയ്ത് നോക്കിട്ടില്ല
ആ ട്രൈ ചെയ്യ് മറ്റേനേക്കാളും എളുപ്പല്ലേ
ഒരു ദിവസം ഒന്ന് നോക്കണം
ആ എടുത്ത് വെച്ചാ മതി എന്നിട്ട് എന്തെങ്കിലും കറി മതില്ലോ അവർക്ക് വെർതെ തിന്നിനും ഭയങ്കര ഇഷ്ടായിരിക്കും
ആ സ്കൂല് ലഞ്ചാക്കിട്ടൊക്കെ കൊടുത്തു വിടല്ലേ സ്കൂൾത്തൊക്കെ കൊടുത്തുവിട ഉം ഉം ഞാന് ഫോണിലിങ്ങനെ കണ്ടിട്ടുണ്ട്
അതന്നെ സ്കൂൾ കൊറേ പേര് ഇങ്ങനെ വെറൈറ്റി കൊണ്ടരും ഇവർക്ക് അവരെ കാണുമ്പഴെ ഇവിടെ വന്നിണ്ട് പരാതി ആണ് അപ്പൊ ഞാന് ഇങ്ങനൊക്കെ ചെയ്ത് കൊടുക്കുമ്പോ അത്ഷ്ടാണ് പിന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയറെയ്ത് കഴിച്ചിട്ട് വരും
ആ ആ
അങ്ങനെ അവർക്കൊരു സന്തോഷം
ടൈമായി ഇന്നാവിളിക്ക ഇന്നാ ശെരി ഓക്കെ ഉം ഉം ഉം